ഹലോ കേൾക്കാമോ
ആഹ് കേക്കുന്നുണ്ട്
ആഹ് വേറെ എന്തൊക്കെയുണ്ട് വിശേഷം
എന്താ സുഖമായിരിക്കുണു ചായ കുടിഒക്കെ കഴിഞ്ഞോ
ആഹ് ചായയൊക്കെ കുടിച്ചു ആഹ് പിന്നെ പിന്നെ ആഹ് എന്താ കഴിക്കാന് അങ്ങനെയൊന്നും കഴിക്കാറൊന്നുംല്ല
അതെ
പിന്നെ ആഹ് വൈകിട്ട് പിന്നെ എന്തേലും - ലും ഘുവായിട്ടുള്ള സാധനങ്ങളൊക്കെ കഴിക്കാറുള്ളൂ
അതെ ചപ്പാത്തി അങ്ങനെയൊക്കെയാണോ
ആഹ് രാവിലെ ഉണ്ടാകുന്ന ചപ്പാത്തി ഞാൻ കുറച്ച് കൂടുതൽ ഉണ്ടാക്കും അപ്പം വൈകിടുട്ടെ കഴിക്കും ഇല്ല ചോറ് ഉച്ചക്ക് ഒരു നേരേ കഴിക്കുള്ളൂ
അതെ അതെന്താ വല്ലേ ആരോഗ്യ പ്രശ്നം ഉള്ള കാരണാണോ അതോ അങ്ങനെ ആക്കാന്ന് വിചാരിച്ചട്ടാ
ആരോഗ്യ പ്രശ്നം ഉള്ളത് കൊണ്ടല്ലോ വെയിറ്റ് കുറയ്ക്കന്നങ്ങണ്ട
അതെ ആഹ് നല്ല വെയിറ്റ് ഉണ്ടോ
ആഹ് ക ഏഹ് ക ഹസ്ബന്റിനൊണ്ട്
ആഹ് ആഹ് ആഹ് അപ്പൊ നമ്മളും കൂടെ കൂടുകാല്ലേ
കൂടെ ഇത് ചെയ്യുന്നന്നേയൊള്ളൂ ഓട്സാണ് വൈകിട്ട് കഴിക്ക്ന്നത് ആഹ് ജിമ്മിന് പോക്കോണ്ടിരിക്കുവായിരുന്നേ അപ്പം പിന്നെ പൂജക്ക് പോകുന്ന ആളായതുകൊണ്ടീ രാവിലെ വെളു പ്പിനെ എഴുന്നേറ്റിട്ട് പോണം അപ്പൊ ആഹ് പിന്നെ വരുന്നത് സമയവൊക്കെ ഒരു കണക്കാ ഇപ്പതുകൊണ്ട് പോകാൻ പറ്റിയില്ലായിരുന്നു അപ്പൊ രണ്ടു മാസം എങ്ങാണ്ടേ ആള് പോയൊള്ളു അത് കഴിഞ്ഞ് പിന്നെ പോയില്ല പിന്നെ ഇപ്പ വീട്ടി തന്നെ അങ്ങ് ഡയറ്റ് ചെയ്യുവാ
ആഹ് വീട്ടിലന്നെ നന്നായിട്ട് ഡയറ്റെയ്യേം ചെയ്യുക അതുപോലെ നൽന്നായിട്ട് എക്സസൈസ് ചെയ്യാനും പറഞ്ഞാ മതി മടിയൊക്കെ എഹ് തോന്നണാളാണെങ്കില് നമ്മളും കൂടെയൊന്ന് സപ്പോർട്ട് ചെയ്തിട്ടേ എക്സൈസ് ചെയ്യണം ഭയങ്കരായിട്ട് ആ ഒരു നിബന്ധന അങ്ങട് വെക്ക്യ ഒരു അര മണിക്കൂറങ്ങട് എക്സൈസ് ചെയ്യാൻ പറഞ്ഞാ മതി അങ്ങനെ ചെയ്യ്വോ പറഞ്ഞാലൊക്കെ കേക്കണാളാണോ
ഫുഡിന്റെ ഭയങ്കര പ്രിയനാ എന്ത് ഫുഡും കഴിച്ചോളും എന്ത് കഴിക്കും ചോറക്ക ഒരുപാട് കഴിക്കുവാരുന്നു അപ്പം വയറ് നല്ലോണം ഒണ്ട് വയറൊന്നൊത് ക്കാവുന്നും കണ്ടാ ഞാനീ ഓട്സിനാത്ത് പിടിച്ചത് ചോറ് കഴിക്കാനാ ചോറങ്ങ് വിട്ടിട്ട്
അതെ അല്ല ഈ വയറിന്റെക്കെ മാത്രായിട്ട് എക്സസൈസ് ഇണ്ട്റാ വയറ് മാത്രായിട്ട് ചെയ്യണത് ആഹ് കെടന്നിട്ടക്ക്ങ്ങനെ കാല് ഈ സൈഡ്ക്ക് സൈഡ്ക്ക് ആക്കുക അങ്ങനൊള്ള എക്സസൈസുകള്ണ്ട് അതിന് മാത്രായിട്ടുള്ള എക്സസൈസ് ഇതാണ് അപ്പൊ അങ്ങനെയൊക്കെ യൂട്യൂബിലൊക്കെ അടിച്ചൊടുത്തിട്ട്ണ്ടെങ്കി കിട്ടൂലോ അപ്പൊ നമുക്കിപ്പൊ അതെ ഉം രണ്ടുപേരും കൂടി ചെയ്താ മതി അപ്പ അത്ര മടിണ്ടാവില്ല്യ
എഹോ എനിക്ക് അധികം അത്ര അങ്ങ് ഓവറ് വണ്ണം ഒന്നും എനിക്കില്ല എനിക്കധികം നീളം ഇല്ലാത്തോണ്ട്
ആഹ് ആഹ്
ഏഹ് വണ്ണം ഞാനങ്ങനെ വെപ്പിക്കാറില്ല
അതെല്ലേ
ഇല്ലില്ല ഞാൻ ഗ്രീൻ ടീ കുടിക്കും രാവിലെ എഴ്ന്നേറ്റിട്ട് തണ്ത്ത ഇത് വെ വെറും വയറ്റില് അതുകൊണ്ട് എനിക്കങ്ങനെ വെല്ല വ ണ്ണം കേറുന്നില്ല
ആഹ് ആഹ് അതെങ്ങനെ ടേസ്റ്റ്ണ്ടോ
ഓഹ് ഗ്രീൻ ടീക്ക് നമ്മളീ ഞാന് ഫ്ലിപ്പ്കാർട്ടീന്ന് മേടിച്ചതാ ഗ്രീൻ ടീന്ന് പറയുന്നൊരു അത് ഇങ്ങനെ നമ്മളീ മുക്കുന്ന സാധനം ഒന്നും അല്ല എലയാ എല ഒണക്കിയത് അത് ഒരു ഗ്ലാസ് വെള്ളത്തിനാത്ത് ഞാൻ കൊർച്ചിട്ടിട്ട് ഒരു മൂന്നാലഞ്ചെണ്ണം ഇട്ടിട്ട് തെള പ്പിക്കാൻ തെളപ്പിച്ച് കളിമ്പോ ഒരു കളറ് വ്യത്യാസം ഒണ്ടാവും അപ്പം അത് കുടിക്കുക വെറും വൈറ്റി കുടിക്കുക അത് ചെറു ചൂടോടെ കുടിക്കുക വേണ്ട വേണ്ട വേണ്ട ചെറു ചെറു ചൂടോടെ കുടിക്കണം അത് അതൊരു മാസം കു ടിക്കുമ്പ നമ്മുക്ക് വയറ് ഒരുപാട് കൊറയും നമ്മടെ പക്ഷെ ആൾടെ കൊറയത്തില്ല
അതേ അതിങ്ങനെ ഓൺലൈനായിട്ട് വാങ്ങിയതാണോ ഓൺലൈനായിട്ട് വാങ്ങിയതാ
ആഹ് ഓൺലൈനായിട്ട് വാങ്ങിയതാ ഫ്ളിപ്കാട്ടിന്ന് കിട്ടിയതാ
അതേ
ആഹ് അതൊത്തിരി നാളത്തേക്കിനൊണ്ട് ഒരു മൂന്നാല് വർഷത്തേക്കിന് കുടിക്കാനൊള്ളതാ ട്ടൊണ്ട് അത് അത്രെക്കൊണ്ട് അതിനകത്ത് ആഹ് അതിന്റെ പേര് എന്താ ആഹ് അതിന്റെ പേര് അതിന്റെ പേരോണ്ട് പക്ഷെ അത് കൊറേ നാളായിട്ട് ഞാൻ വാങ്ങിയതായതു കൊണ്ട പേര് ഞാന് ഓർക്കണില്ല ഞാൻ വേണേ അയച്ചരാ അതിന്റെ പേര് ആഹ്
അതെ ഈ പ്രഗ്നന്റ് ആയിട്ടൊക്കെ ഒള്ള വയറൊക്കെ പോവാനൊക്കെ പറ്റുവോ
ആഹ് പറ്റും പറ്റും എനിക്ക് അങ്ങനെ അധികം വയറും കാര്യങ്ങളും പക്ഷെ നമ്മള് ഡെയിലി ഇങ്ങനെ പെണ്ണ്ങ്ങള് കുടിക്കുമ്പോ പെട്ടെന്ന് ഇതാവും പക്ഷെ ആണ്ങ്ങള് കുടിച്ചാല് ഇച്ചിരി ബുദ്ധിമുട്ടാ കൊറയാൻ
ആഹ് എനിക്ക് ഓൾറെഡി കൊറച്ചൊരു വയറ്ണ്ട്
ആഹ്
ആഹ് അതിനടുത്ത്പ്പ നമ്മള് ആഹ് അതെ ചോറ് നല്ലം കഴിക്കേ കിട്ടിക്കഴിഞ്ഞാല് കെഴിക്കുമ്പോ നല്ലോണം കെഴിക്കെ
അത് തന്നെ എന്റെയും പ്രശ്നം കഴി കുമ്പം ഞാൻ നല്ലോണം കഴിക്കും അന്നേരം വേറെ ഒന്നും നോക്കത്തില്ലാ നല്ലായിട്ട് ചോറ് കഴിക്കുവാരുന്നു അങ്ങനെ എനിക്ക് വയറൊണ്ടാരുന്നു ഒരു ചെ ശകലം വയറ് അങ്ങനൊന്നും ഇല്ല എന്നാലും ചുരിദാർ ഇടുമ്പം അറിയാൻ പ റ്റ്ന്നൊണ്ടാര്ന്ന് പക്ഷെങ്കില് ഇപ്പ ഇല്ല ഇപ്പ ഞാനാ ചോറങ്ങ് അവോയിഡ് ചെയ്തു ഉച്ചക്ക് ആ ഒരു ശകലം ചോറ് കഴിക്കുന്നതല്ലാതെ പിന്നെ ഞാൻ ചോറ് കഴിക്കാൻ കേറത്തേ ഇല്ല
അതെ
അതങ്ങ് മാറ്റിയാ മതി നമ്മളാ ശീലം അപ്പൊ നമ്മൾക്ക് ആ ഒരിത് മാറി കിട്ടും നമ്മുടെ വയറ് ഒതുങ്ങി ക്കോളും നമ്മുടെ പിന്നെ അല്ലാ തെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ട് തിരിഞ്ഞ് തിരിഞ്ഞൊരു എക്സസൈസ് ഒണ്ട് അത് വയറ് കൊറയ്ക്കുന്നതാ
ആഹ് അതന്നെ ഞാൻ നേരത്തെ പറഞ്ഞത് അങ്ങനെ ചെയ്
അരക്കേട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങട്ടും വെച്ച് കഴിഞ്ഞാല് വയറ് പെണ്ണുങ്ങടെ കൊറയും ആണുങ്ങടെ പക്ഷെ കൊറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഫാറ്റ് ഒരുപാടാ ആണുങ്ങക്ക് ആഹ് പെണ്ണുങ്ങക്ക് പെട്ടന്ന് ഇംമ്പ്രൂവ് ആവും
ഞാനൊന്ന് ചെയ്തോക്കിയോട്ടെ
ആഹ് ഞാനങ്ങനെ അതും ചെയ്യുന്നൊണ്ടാരുന്നു ഒക്കെ ചെയ്ത് എനിക്കിപ്പോ ഒത്തിരി എനിക്ക് കൊറഞ്ഞു സത്യത്തിൽ എനിക്കിപ്പം അങ്ങനെ വയറൊന്നും ഇല്ല ഞാൻ ഓട്സ്സാ വൈയിട്ട് കഴിക്കുന്നതും ആഹ് ഓട്സ് നല്ല സാധനവാ നമുക്ക് ബെൽറ്റുള്ള പ്രശ്നങ്ങളൊന്നും ഒണ്ടാവില്ല ഓട്സ് കഴിക്കുന്നക്കൊണ്ട്
ആഹ് ഇവിടെ ചേച്ചിടെ കുട്ടി അങ്ങനെ അവൾക്ക് മറ്റെന്ത എന്താ പി സി ഒ ടിയോ അത്ണ്ടെ ആഹ് അ തുള്ളൊണ്ട് അത് പക്ഷെ ചെറിയ പ്രായാ ട്ടൊ ചെറിയ പ്രായമുള്ള ആൾക്കാർക്കെ
ഉണ്ട് അയ്യോ ആഹ് പി സി ഒ ടി എല്ലാവർക്കും വരും
ആ ഞാനേ ഞാൻ വിചാരിച്ചത് ഒരു പത്ത് മുപ്പത് വയസ്സ് കഴിഞ്ഞിട്ടാ പി
ഓ അല്ലല്ല എല്ലാ കുട്ടികൾക്കും വരും പി സി ഓ ടി
ആഹ് ഞാൻ അതാണെങ്കിലെ ഇപ്പൊ മറ്റേ കല്യാണക്കൊറ പ്പിച്ചാണെ അപ്പം അതിന്റെ ഇടയില ഇപ്പൊ ഇങ്ങനെ അത്ണ്ടായത് അവളതങ് ഓവറായിട്ട് നാല് മുട്ടക്കെ ഒരു ദിവസം കഴിക്കാ പിന്നെ ചിക്കനും മട്ടനൊക്കെ ഒക്കെ കിട്ട് നല്ല കഴിക്കൽ കഴിക്കും ചോറ് കഴിക്കും അങ്ങനെയൊക്കെയായിട്ട് പെട്ടെന്ന് അവക്ക് തടായി കയ്യി മാത്രംങ്ങനെ വലിയ വണ്ണക്കണ്ട് വന്ന ആ അപ്പൊ ഡോക അത്ര കാണിച്ചപ്പളാണ് ഇങ്ങനെ പറയുന്നത് ബിസി ഒടി ഉണ്ടെന്ന് പക്ഷ അങ്ങനെയൊക്കെകുമ്പൾ പ്രഗ്നന്റ് ആകാനൊക്കെ നല്ല ബുദ്ധിമു് ട്ടാന്നൊക്കെ പറഞ്ഞു കേട്ടപ്പളെ ആഹ് ആഹ എന്നിട്ടിപ്പ അവളിപ്പോ ഓട്ട്സഒക്കെ കഴിക്കണത് ഞാൻ എന്നാലും അവളിങ്ങനെ ഓട്സ് ഒക്കെ കഴിക്കിണ്ട് അപ്പ ഞാൻ എന്തന്ന് ചോയ്ച്ചപ്പ അവൾ പറയ അ എങ്ങനെണ്ട് എന്നൊക്കെ പറഞ്ഞു അപ്പൊ ഓട്സ് കഴിക്കുക പിന്നെ ചപ്പാത്തി അങ്ങനൊക്കെ കഴക്കുള്ളൂ ഞങ്ങെളന്തലൊക്കെ മാറ്റ മധുരം കൊണ്ട് പോവാ അങ്ങെ ഇപ്പോ ലഡോ അങ്ങനെ കേക്ക അങ്ങനെക്ക കൊണ്ടു പോവാണെങ്ക അവൾ വേണ്ട പറയും വേണ്ട പറയും
ആഹ്
കാരണം ആ നല്ലോണം അറമാധിച്ചു കഴിച്ച് കഴിച്ചച്ചിട്ടേ പിന്നെപ്പോ ഒന്നും കഴിക്കാനും പറ്റാണ്ടായി നമ്മള് ഒരു ലിമിറ്റ് വെച്ചിട്ടെ കഴിക്കാൻ പറ്റുള്ളൂ
അതെ അതെ അതുകൊണ്ട് ഞാനും ഇപ്പൊ ഞാനും കണ്ണി കണ്ടത് എല്ലാം തിന്നുമായിരുന്നു എല്ലാം അത കൊളസ്ട്രോൾ വരുമെന്നോ അല്ലെങ്കിൽ ഇത് കൂടുവോ ഒന്നും ചെന്നോ ത്തില്ലായിരുന്നു അങ്ങനെ ഒരു പാട് സാധനങ്ങൾ അങ്ങനെ വലിച്ചാരി കഴിക്കാൻ തുടങ്ങി പിന്നീട് ഇങ്ങനെ ഓരോ അത്രയ്ക്ക്സുഖം വരുന്ന ഇങ്ങനെ ആശുപത്രി കയറിയിറങ്ങുന്ന കാണണം മ്പ ഒരു സങ്കടം വന്നപ്പോഴെങ്കും തോന്നി ദൈവമേ നമക്കും ഇതുപലെ വന്നു കഴിഞ്ഞാലേ
ആഹ്
ഫുഡ് നിയന്ത്രിക്കുക അല്ലെങ്കിൽ നമ്മൾ കുറച്ച് പ്രായമാകുമ്പോ നമുക്ക് ഇതൊന്ന കഴിക്കാൻ പറ്റാതെ വരും
അതെ ഞാനത് പണ്ട് പറയുമ്പളേ അച്ചാറൊക്കെ നല്ല കഴിച്ചരുന്നുപ്പ ചിലപ്പോ ഒരു ഇപ്പൊക്കെ വാങ്ങി കഴിഞ്ഞൽ ഒരു പകുതി മുക്കാൽ ഞൻ ഈ കടുമാകൊക്കെ വങ്ങണമെങ്കിൽ ങ്ങനെ കഴിച്ചോണ്ടിരിക്കും
നമ്മൾ സ്കൂളിൽ പഠിച്ചോണ്ടിരുന്ന സമയത്തെ നമ്മൾ ഓടും ചാടും കളി ക്കും ഏഹ് ഓട്ട മത്സരവും എല്ലാം നമ്മള് പക്ഷെ ഇപ്പൊ ഒന്ന് നമുക്ക് ഓടാൻ പറ്റും റ്റോ ആ പണ്ടത്തെ പോലെ നമുക്ക് ഓടാന ഇപ്പൊ
ശരിക്കും
നമ്മൾ ഫുഡ് കഴിക്കുന്നതും അന്ന് നമ്മൾ അത് സ്റ്റോപ്പ് ചെയ്തതാ ഇപ്പം നമ്മള് ചെറുപ്പം മുതലേ നി നൃത്തം പഠിക്കുന്നവര് നൃത്തം പഠിച്ച് പഠിച്ച് വരുന്നവർക്കുണ്ടല്ലോ ശരീരം നല്ല ഇതായിരിക്കും ഒരു വേദനകൾ ഉണ്ടാവില്ല അവർക്ക്
ഉം പക്ഷെ ഞങ്ങളെ എന്റെ ചേച്ചി ടീച്ചറ ആണേ ഡാൻസിന്റെ ടീച്ചറണേ പക്ഷെ ചേച്ചിക്ക് നല്ല കാല വേദനണ്ട്
ആഹ് ഉണ്ടല്ലേ അത് ചിലപ്പോ ഡാൻസ്ക്കെ കളിക്ക അത് നമുക്ക് ഹോർമോൺസിന്റെ പ്രശ്നം വരും നമ്മൾക്ക് ഈ മുപ്പ അറുപത്തിയഞ്ച് വയസ്സൊക്കെ കഴിയുമോ ഹോർമോൺസിന്റെ പ്രശ്നം തുടങ്ങും സ്റ്റാർട്ട് ആകും ശരിക്കും പറഞ്ഞ മുപ്പത് വയസ്സ് കഴിയുമ്പഴേ ഹോർമോണിന്റെ പ്രശ്നം വരുന്നതാണ്
ഉം ആഹ് ആഹ്
അപ്പൊ ആ സമയത്ത് നമക്ക് ഇങ്ങനെ വന്നോണ്ടിരിക്കാം പിന്നെ കുറച്ച് പ്രായമായി കഴിയുമ്പോഴത്തേും നമുക്ക് എല്ലുകൾക്ക് സൗം അങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും നമുക്ക് ഒത്തിരി അത് കൂടുതൽ ഏറ്റവുംടുതൽ പെണ്ണുങ്ങൾക്ക വരുന്നത്
അങ്ങനെയാണ് എന്താണാവം ആഹ് ആഹ് പിന്നെ അവര് കാര്യയിട്ട് നല്ല ഇപ്പൊ ആഹ് നമ്മള് പറയുമ്പോ ഇപ്പോ വീട്ടിലാണെങ്കിലും കൊറെ സൗകര്യങ്ങളൊക്കെ വന്ന് വന്നതോണ്ട് കൂടിട്ടെ അങ്ങനെ വല്ലാണ്ട പണികളും കാര്യങ്ങളന്നും ചെയ്യുന്നില്ലല്ലോ അപ്പൊ നമു ക്കാണങ്കിൽ വേണ്ടത്ര വർക്ക്ഔട്ട കിട്ടില്ല പക്ഷെ അവര് പറയുമ്പോ പുറത്തൊക്കെ പോയി വർക്ക് ചെയ്യണവരല്ലേ ഇപ്പൊ വരിയാണെങ്കിലും കുറച്ച് നേരം നടക്ക തീരെ അനങ്ങാത്തവർക്കൊക്കെ ആവും പിന്നെ അങ്ങനെ ഉണ്ടാവാ പുറത്ത് പോയി പണിയെടുക്കുന്ന ആളുകൾകക്കെ ആണെങ്കി അങ്ങനങ്ങട്ട് പ്രശ് നംവരില്ല അങ്ങനെള്ളൊരു ഗുണം കൂടി ഉണ്ട് അവരിക്ക്
ആഹ് ആഹ് പണ്ടത്തെ അച്ഛനമ്മമാർക്കൊന്നും പാടത്ത് പണി ചെയ്ത വർക്കൊന്നും പ്രശ്നമൊന്നുമില്ല
അതെ പിന്നെ അവര് പറഞ് കഴിഞ്ഞാ പണ്ട് കാലത്ത് ഇതാ എന്താ താളും തകരൊക്കെല്ല കഴിച്ചിണ്ടാവുന്നത്
ആഹ് അതെ അമ്മിക്കല്ലിനകത്തിടിക്കുക ആയെ അല്ലെ ആ ഒരളിന താട്ടുക ഇതൊക്കെയ അവരുടെ പരിപാടികള് നമ്മളിപ്പോ ചെയ്യുന്നുണ്ടോ മിക്സി അല്ലാതെ
അതെ പിന്നെ പ്രസവിച്ചു കഴിഞ്ഞാലും അവര് അടുത്ത ദിവസം പണിക്ക് പോവയ്യാ അപ്പോഴും ശരീരത്തിന് ആ ഇപ്പ ഇപ്പം ഇന്നത്തെ ആൾക്കാര് എത്രെ രണ്ടു മാസം മൂന്ന് മാസം റസ്റ്റ് ചെയ്ത് കഴിഞ്ഞാലും അവർക്ക് വയ്യായിക മാറില്ല പക്ഷെ അവര് മറ്റേത് പറഞ് കഴിഞാൽ പിറ്റേ ദിവസംങ്ങോട്ട് പോയിക്കഴിഞ്ഞാൽ അവരുടെ ബുദ്ധിമുട്ടുകാരന പോണേ എന്നാൽ കൂടി അവര് അപ്പ കിട്ടേണ്ട ഭക്ഷണങ്ങളൊക്കെ കഴിച്ചിട്ടാണ് അവര് ആരോഗ്യ ഇങ്ങനെ നിലനിന്നു പോണത് ഇപ്പോഴും പണ്ടത്തെ ആളുകള് അത്രയും വയസ് വരെക്കെ നൂറ് വയസ് വരെക്കെ ജീവിക്കണോര് പണ്ടത്തെ ആളുകളല്ലേ ഉള്ളൂ ഇന്നത്തെ തലമുറയിൽന്ന് അങ്ങനെ ആരു ഇല്ലല്ലോ
ഇപ്പഴത്തെ ആൾക്കാർക്ക് ഫുഡ് ഭയങ്കര ഒരു നിയന്ത്രണല്ലോ ഫുഡിന് ഫുഡ് നല്ലോണ്ണം കഴിക്കുന്ന ആൾക്കാരായി ഇപ്പോ ഉള്ളവരെല്ലാം അത് വറുത്തതും പൊരിച്ചതും ഒക്കെ പണ്ടുള്ള ആൾക്കാര് നല്ല നല്ല ഫുഡുകളാ കഴിച്ചേ
ഉം അവരെണ്ണ കൂടിയും കൂട്ടില്ലേ വെറുതെ പുഴുഞ്ഞിട്ടൊക്കെ കഴിച്ചാർന്നതാ എന്റെ ഗുണം തന്നെയാണ് അന്ന അവർക്ക് സങ്കട കാരണം അങ്ങനെയല്ലേ ഉള്ളൂന്ന് ആലോയിക്കും പക്ഷെ അതാ നല്ലത് ഇപ്പോഴാ തോന്നണത്
സത്യം അയ്യോ എന്റെ അമ്മയ്ക്കെങ്ങനെ ഇത് വന്നു കഴിഞ്ഞപ്പോഴാണ് നമുക്ക് അതിന്റെ പ്രയാസവും ബുദ്ധിമുട്ടും അറിയുന്നത്
ഉം അങ്ങെനെ പ്രയാസകരതന്നെയാർന്നു ആണന്ന് പറയണ പോലെ
അതെ അതെ നമ്മൾക്കും അങ്ങനെയൊന്നും വരാതിരിക്ക ട്ടെ ആർക്കും വരാതിരിക്കട്ടെ ഇങ്ങനെയുള്ള അസുഖങ്ങളും കാര്യങ്ങളും ഒക്കെ നമ്മള്
എന്നാ വിളികോണ്ടു ട്രാ
ആഹ്